ആഹ് എന്തൊക്കെയൊണ്ട് ആഹ് കേൾക്കാം
ആഹ് പിന്നെ സുഖാണ്
എന്താ ചെയ്യ്ണേ
ഞാന് വെറുതെ ഇരിക്കുവാണ് പ്രത്യേകിച്ചൊരു പണില്ല
അതുകൊണ്ടനാ അജി വിളിച്ചപ്പയെടുത്തത്
ആഹ് ഞാനേ ഞാന് വിളി ഞാനൊരു ബുക്ക് ഞാനൊര് ബുക്കിന് വായിക്കാന്ട്ടോ അയില്ലേ ട്വിസ്റ്റിലിപ്പിങ്ങനെ നിക്കാണ് അപ്പ ട്വിസ്റ്റ് നിന്നോടിങ്ങനെ പറയാന്നാഗ്രഹം അപ്പ ഞാ വിളിച്ചാണ്
അല്ല ടിസ്റ്റ് പറയേണ്ടുന്ന ബുക്ക് ഏതാന്ന് പറയ്
ബുക്കെതന്നാ ബ്ലാക്ക് ഡയമണ്ട് കേട്ടിട്ടൊണ്ടോ
ബ്ലാക്ക് ഡയമെണ്ട് ഏഹ് ആര്താ മറ്റേ ഇങ്ങനെ ഇസ് എഴുത്തുക്കാരനാരാ മലയാളിയാണോ അതോ എവ്ടെ കേട്ടണല്ലോ ഇതോ ഇൻസ്റ്റഗ്രാമിലോ ആരാ മറ്റേ ആരാ പേരറി
പേരെന്താ ജഗദീഷ്
ഏഹ് അറീല്ല ത്രില്ലറാ
ആഹ് ത്രില്ലതാണ് ഒര് കഥയെന്താച്ചാലിങ്ങനെ ഒരാളിങ്ങനെ എന്താപ്പൊരു ഒരാളിങ്ങനെ ഒരു ഫസ്റ്റ് സിനിമ തിയേറ്ററിൽ പോയിട്ട് കാണുവാ നിങ്ങള് സിനിമകണ്ടതും ന്നട്ട് ആഹ് സിനിമയില്ലായ്മ മാരി ഓൽക്ക അനുഭവിച്ചു ഓനനുഭവിച്ചു അങ്ങനൊരു കഥ അയിന്റെടേല് ഓരോ ട്വിസ്റ്റുകളും അങ്ങനെ എന്റെ ഹാർദിക്കെ ഓരോന്നോരോന്ന് ഓരോ ഘട്ടം വെച്ച് ഓരോന്നോരോന്നു വരിക ഇരുത്തി വായി
അല്ല ഇത് ഇത് എങ്ങനെ ഹൊററ് മോഡാണോ അതോ
ഏയ് ഹൊറ ഹൊററ് മോഡലല്ല അതായത് ഇങ്ങനെ
കൊലപാതകങ്ങളാണോ
ഏയ് അല്ലല്ല ആഹ് അ കൊലപാതകല്ല എന്താപ്പ പീഡന കേസ്ന്ന് രണ്ട് രണ്ട് ഗുണ്ടാള് ഒര് എന്താ സ്ത്രീയെ പീഡിപ്പി പീഡിപ്പിക്കുന്നതും അയിന്ന് രക്ഷപ്പെടുന്നായിട്ടുള്ള കഥെണ് ആ പെണ്ണ് ആഹ് കാമുകനുമായി രക്ഷപ്പെട്ന്ന് അങ്ങനെ ഓരോ കഥയണ്.
അല്ല ന്നട്ടിപ്പം നായകനും നായികക്കും ഇപ്പെന്താ പറ്റണ്ത്
ഈ ഈ പുടിച്ചൊണ്ടായ രണ്ട് ഗുണ്ടകളിങ്ങോട്ട് എന്താട്ടും? ഈ ഇത് പുടിച്ചിങ്ങനെ നിർത്തുന്ന സമയത്ത് എന്താപ്പ നായകൻ വരും അതായത് ഇതിന്റെ കാമുകൻ വരും. കാമുകൻ വന്ന് രക്ഷപ്പെടുത്തും എന്നിട്ട് രണ്ട് ര നാല് ഗുണ്ടയാ രണ്ടല നാല് ഗുണ്ടാലേം ഏഹ് തീർക്കും അതായത് കൊല്ലും അതു എങ്ങനെ ദൂരം ആയിട്ട് നല്ലം പീഡപ്പിച്ചിട്ട് ഓലെ അതേ അതേ മാരി കാട്ടച്ച്. ഈ സ്ത്രീയൊന്നും കാട്ടൻ നിന്നില്ല അപ്പൊതേന് നായകവന്ന് രക്ഷപ്പെടുത്ത.
അത്രോള്ളു.
ആഹ് ആഹ് പിന്നെ ആ അങ്ങനെ കൊറെേ പോണണ്ട് ഇത് ബാക്സ് നടുവുക്ക് എത്തിട്ടുള്ളൂ. ക്കി വായ്ച്ചോക്ക്
അല്ല ഇതിലിപ്പ ത്രില്ല് പത്താ ഇത്രേം ഇട് പിടിച്ചെടുത്താത്രം പന്തണ്ടായി?
ആഹ് ത്രില്ല് കേക്ക് ഞാൻ ഇത് ഇങ്ങനെ വായിച്ചോണ്ടിരിക്കുമ്പൊ ഇവ ഇയാൾ ഇങ്ങട്ട് കേറിവരുന്നൊക്കെ ഇപ്പ നമുക്കറിയോ? ഈഹ് ആഹ് നായകം നായകം.
ആഹ്.
ആഹ്.
ഓ എന്നാ വില്ലന്മാര് നായികയെ പിടിച്ച വെക്കണ സമയത്ത് നായകൻ വരുന്നുള്ള കാര്യം അറിഞ്ഞില്ല ഓ ഓ അപ്പൊ പിടിച്ചിരിക്കാനുള്ള ഘടങ്ങളുണ്ടായി ഓ ഓ ഹോ അങ്ങനെയാണോ?
അങ്ങനതന്നെ.
പിന്നെ എനിക്ക് വലിയ കേട്ടിട്ട് വലിയ രസല്ല കഥയായി തോന്നണി ബ്ലാക്ക് ഡൈമണ്ട് എന്ത് പേരാ ആ പേരും കഥക്കായിട്ട് വല്ല ബന്ധുണ്ടോ?
ആഹ് ബ്ലാക്ക്ഡൈമണ്ട് പിന്നെ ആഹ് ഇണ്ടാവോകാരം ഞാൻ പോയോക്കെട്ട ബാക്കി ഞാൻപ്പ നൂറ്റി നൂറ്റി അമ്പയത്തിനാല് പേജ്ണ്ട് അയിലിപ്പൊ അയി ഇപ്പൊ പേജിലെത്തി അപ്പൊയിടിസ്റ്റ് എത്തിയപ്പൊ അനക്ക് വിളിച്ചാ തോന്നി.
നൂറ്റിയമ്പത്തിനാല് പേജുള്ളൂ?
നോവലാ
ഞ. യാ ഇജ് ഇത്രീം നേരം പർഞ്ഞോടുക്ക് മൻസ്സിലായില്ല ഇത് നോവലല്ലാന്ന് ആണ്ന്ന് മൻസ്സിലായില ചരിത്ര പുസ്തകാണ്ന്നാ ഇന്റെ മനസ്സില്
ഉം ഉം ഇങ്ങളെല്ലാ ബുക്കും വായിച്ച്ക്ക്ണ്
ആഹ് വായിച്ച്ക്ക്ണ് ഈ ഒന്ന് രണ്ട് പേര് പർഞ്ഞാ ഇതേതായുലും വായിച്ചീല്ല ഇതൊക്കെ ക്രിഞ്ച് സാനല്ലേ അങ്ങനെ വായിക്കപ്പെടാൻ മാത്രക്കണ്ടോ. ഒര് കഥ മാത്രല്ലെള്ളൂ. അല്ലങ്ക് വേറെ എന്തേലും ഗുണം കിട്ടാണ്ടോ ഭാഷാപരമായിട്ടോ അല്ലെങ്കി മറ്റു രീതിയിലൊ എന്തേലൊക്കെ
ആണ അല്ലേ ങ്ങള്
അല അങ്ങൻത്തെ നോക്കളാണാണോയ്ച്ചാല് അല്ല ഞാനൊരു പെ അതല്ല ബുക്കണ ബുക്ക് വായ്ക്കണ ആണോച്ചോയ്ച്ചുമ്പം ഞാന് ആണ്ന്ന് പർഞ്ഞു. പശേ ഈ ബുക്ക് ഞാൻ വായ്ച്ചീല്ല. അതിനൊരു ന്യായം പറയണ്ടേ ആ നെൽക്ക് പർഞ്ഞ
ആഹ് എന്താപ്പൊ ഇങ്ങള് പറിം ഞാ ആ ബുക്ക് വായ്ച്ച്ണോക്കട്ടെ.
അയ്ശ് ന്നാലും പറ ന ന്നേ ഞാ പറയാ അല്ല അൻക്കിഷ്ടപ്പെട്ടെ എയ്ത്താരനാ ന്നറി അങ്ങനെ പറി
നിക്ക് ബഷീർ ബഷീർ ബഷീർ ബഷീർ
ബഷീറ് ബഷീറിന്റെ ആഹ് മ് ഏതൊക്കെ ബുക്ക് വായിച് ബാല്യകാലസഖിയൊക്കെ എന്തായാലുവായിച്ചിട്ടുണ്ടാവും
ആഹ് എന്റെ ഉമ്മ എന്റെ ഉമ്മ എന്റെ ഉമ്മ
എന്റെ ഉമ്മേൽ വല്യബുക്കാണോ
ഏഹ് ഒരു ചെറിയ ചെറിയ കഥ അതായത് സാധാരണകരോക്കെ വായിച്ചാല് അയില് നല്ല സങ്കടമാണ് സങ്കടമാണ് മുഴുവനായിട്ട്
മറ്റേഇതല്ലേ ഈ എവിടോ കൊറേ കാലംകഴിഞ്ഞുവന്നിട്ട് മ് രാത്രി ഇപ്പോ കേറിചെന്ന് അപ്പോ ഉമ്മാഅവിടെ ഫുഡ് ഉണ്ടാക്കിവെച്ചിണ്ടാവും അങ്ങനെന്തൊരു സംഭവമല്ലേ
ആഹ് അതന്നെ അത്ബായിച്
വായിച്ചിട്ടില് വായിച്ചിട്ടില്ല ക്ഷേ ഇത് കുറെ കേട്ടിട്ടുണ്ട് അനക്കുവേണ്ടി എന്നും ഞാൻ കാത്തിരി
ആഹ് അയാള് ഏറ്റവും പ്രസിദ്ധായ ഒരു ബുക്കാണ്
ഉം അതെനി അത് ചെറുകഥ അതോ നോവലോന്നുവല്ലല്ലോ മ് ചെറുകഥ സമാഹാരയ്ക്കരല്ലേ
ആഹ് ചെറു കഥ സമാഹാരം
വേറെ വേറെ ബഷീറിന്റെ നല്ല ഇഷ്ടപ്പെട്ടെ സ്ഥലത്തിൽ പ്രധാന ആക്കെ ഒരു ഇതല്ലേ പിന്നെ മരപ്പട്ടി മരപ്പട്ടി അതോ ന്റെ ഒരു പെട്ടീണ്ടല്ലോ മരപ്പെ മരപ്പാവ മരപ്പാവെയോ ആഹ് മരപ്പാവ
ബാല്യകാല സഖി
ആഹ് ബാല്യകാലസഖി ആയെന്റെ ഒരു ഫ്രണ്ട് വായിച്ചികണ് ഞാൻ പറഞ്ഞു ഒരു ഫ്രണ്ട് നല്ല രസണ്ട് വായി വായിച്ചു നോക്കാന്ന് ഇങ്ങനെ പറഞ് നല്ല രസ്സണ്ട് അപ്പോ
ബായിച്ചില്ലേ ബഷീറിന്റെ ഫാനായിട്ട്
അപ്പൊ എന്ത്‌ ബുക്കുകൾ വായിച്ച
ആ ശരിയാണ് പക്ഷെ ഞാന് വായിച്ചു ഞാൻ പണ്ടെന്നോ വായിച്ചതാ ബാല്യകാലസഖിയൊക്കെ എന്താപ്പ അന്നത്തെ ക്ലാസ്സിക് പ്രണയകഥ അല്ലേ
മ്
എന്തോ പ്രണയം നടകാതെ പോന്നാ അങ്ങനത്തെ എന്തോ ആണ് കൃത്യയിട്ട് ഓർമ്മ ഇല്ല ആടാ അയിന്റെ മറ്റേ പാട്ടൊക്കെ ഉണ്ടല്ലോ ചെമ്പകപ്പൂകവനത്തിൽ അങ്ങനെ എങ്ങാണ്ട് ബഷീറിന്റെ പാട്ട് പടത്തിലൊക്കെ വന്നിട്ടുള്ള ആഹ് താമരപ്പൂ ആഹ്
താമരപ്പൂങ്കാവനത്തില് താമസിക്കുന്നോള് പഞ്ചവർണ പൈങ്കിളിയിൽ പങ്കുറങ്കുള്ളോള് അങ്ങനെ പോമ് നല്ല രസ
ഈ പാടുന്ന ആളാണോ
ആഹ് ഇങ്ങനെ ഇതിന്ന് കിട്ടുന്ന ഒരു പാടും രസല്ലേ ഇത് പിന്നെ ആഹ് എന്താ ചെറുപ്പത്തിൽ തന്നെ സൗണ്ടൊക്കെ കൊറേയായി പോയി
പാട്ടുകാരനാണ് ഉദ്ദേശം എന്താന്ന് അറിയുവോ മറ്റുള്ളവർക്കിടയിൽ പാട്ടുകാരൻ എന്ന പേര് ചാർത്തപ്പെട്ടിട്ടുണ്ടോ
അത് ശെരി
അത് ഉണ്ടോ ഇല്ലയോ ഇല്ലല്ലോ ചെറുപ്പതൊക്കെ ഞാന പാടിയെക്കണ്
ആ ചെറുപ്പത്തില് ചെറുപ്പത്തിങ്ങനെ എല്ലാരു ഇങ്ങനെ
ചെറുപ്പത്തിലൊക്കെ ആരാ എല്ലാരും പാട്ടുകാരാല്ലെടോ
ആഹാ അതെ വന്ത് അത് വന്ത് ഇപ്പൊ അങ്ങനെ പാട്ടാടും
വലുതായിട്ട് സ്വാഷ്ടപ്രകാരം പാടുക അതാണ്
ആഹ് അതാണ് പാട്ടുകാര് അങ്ങനെ കൊറെ ആൾക്കാരുണ്ട് എന്റെ സ്കൂളിലൊക്കെ
ഏ
പിന്നെ ഹ ബഷീർനെ കുർച്ച് ഞാൻ പാട്ട്ടോന്നല്ലാ ഇന്റെ സൗണ്ട് കേട്ടിട്ട് പാട്ട്ടാ തോന്ന്ണ്ടോ എന്തുവടി.
തോഴിക്കണേ
അല്ല ഇക്കി ബഷീർനെ അറിയും ബഷീറിനെ ഇഷ്ടപ്പെടൻ കാരണം എന്താ?
ബഷീറി ഇഷ്ടപ്പെടാൻ കണന്താ ബാഷിറിനെ ഇഷ്ടപ്പെടൻ കാരാണംഎന്താ അദ്ദേഹത്തിന് നോവലാണെങ്കിലും കഥയച്ചെങ്കിലും ഒന്നല്ലെങ്കിൽ എന്തിനും ഒരു വികാരം ഉണ്ടാവും. അന്നല്ലെങ്കിൽ സങ്കടം അല്ലെങ്കിൽ സന്തോഷം. അല്ലെങ്കിൽ രണ്ടിനും കെട്ടാകാരം. അവസാനം ഡാബിൾ സന്തോഷത്തോടെ പിരിയും അല്ലെങ്കിൽ സങ്കടത്തോടെ പിരിയും. അത്രയും സന്തോഷം ഉണ്ടായിട്ട് പിന്നെ സങ്കടത്തൊക്കെ പിരിം അങ്ങനെയൊക്കെല്ലേ അപ്പം രസം.
അതൊല്ലാ നാവുര് അങ്ങനെ തന്നെയണലോ ഉണ്ടാവൽ.
പിന്നെ ഞാൻ പൊതുവെ വേറെ ആൾക്കാരെ ബുക്കൊന്നും വായിച്ചിട്ടില്ലാട്ടോ. ഞാൻ പിന്ന അനെ ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുല്ല. ഞാൻ പർഞ്ഞി വിർപ്പിച്ചിട്ടുല്ല നാൾ വുൾച്ച അറിയാ
ശേ വികാര അങ്ങനെല്ല വികാരം എന്ന് പറഞ്ഞപ്പോ കഥായ്ക്ക് എല്ലാത്തിനും ഉണ്ടാവൂല്ലേ മൂപ്പര് അതൊക്കെ ഇങ്ങനെ വികാരണ്ട് പറഞ്ഞ അതൊരു രത്ത കഥ എത്ര മറ്റുള്ളവരു കടയിൽന്ന് തിരഞ്ഞെടുക്കാൻ ഡാക്ടർാണോ ഏ അയാളെ ശൈ ബീ അയാളെ എഴുത്തിന്റെ രീതി അയാളെ ഭാഷ വൈബല്യം. ഏ അയാൾ ഉപയോഗിക്കുന്ന പ്രത്യേക മായ രീതിയിലുള്ളെ വാക്കിപ്രയോഗങ്ങൾ അങ്ങനെയൊക്കെ അതൊക്കെല്ലേ ഒരു ഏഴുത്തുകാരനെ എല്ലാരിൽ നിന്നും നമ്മെ ഒരു ഇഷ്ട ഇഷ്ടത്തുകാരനാക്കുന്നത്.
അഹ് ശരിയാണ്. ഈ ഭാഷയാണ് പ്രധാനമായിട്ടും അതായത് ഏ ഇങ്ങ ഇങ്ങന്നൊക്കെ ഒരു വാക്ക്ക്കെ കാണാ അത് ഇങ്ങള് ശ്രദ്ധിച്ചിനോ ഇങ്ങന്ന്.
ങ്ങേ ണോ അത് നമ്മള് സാധാരണ വർത്താനത്ത് ചോദിക്കുന്നത് ങ്ങേന്നല്ലേ
ആഹ് അങ്ങയിന്നൊക്കെ ആബുക്ക് തരുന്നതാണ് അത് റിയലിസ്റ്റിക് ആയിട്ട് ഇങ്ങനെ പറയാം
റിയലിസ്റ്റിക് ആയിട്ട്ന്ല്ല്ള്ള. ബഷീറിനെ പറയാൻ കാരണം ബഷീർനെ കാര്യായിട്ട് പറയാല്ലിയാ മൂപ്പര് എന്താ പറയാ നാടൻ ഭാഷ. നാടൻ ഭാഷ സായിധിയമായിട്ട് അവതരിപ്പിച്ചു. ഇങ്ങനെ പറയെണ്ടല്ലോ ഈ ഭാഷ സാഹിത്യം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഏതൊരാൾക്കും കേട്ടാതിരിയുന്ന വശത്തിൽ പറയാ എന്നുള്ളതാണ് സാഹിത്യത്തിന്റെ ഏറ്റവും വലിയ മൂല്യം ആ ഒരു കാരണം കൊണ്ടാണ്. കൊലകൊമ്പന്മാർക്കിടയിൽ ബഷിറിന്റെസ്ഥാനം എന്നും മേലെ നിൽക്കുന്നത് പാറിയില്ലേ.
അത് ശരിയാണ് ശരിയാണ്
നമ്മുടെ ബഷീർുദ്ദീൻ എന്ത് ചെയ്യുന്നു ബേപ്പൂർ സുൽത്താന്റെ
എങ്ങനെ
ബഷീർ ദീനം എന്നാ
ബഷീർ ദീനു ഓർമ്മയുണ്ട് ചോറമണ്ട് ഓർമ്മണ്ട് ഞ ജെസ്റ്റ് ഉം. ആഹ് ഈ ഈ മാസം കഴിഞ്ഞ മാസം ജൂൺ ജൂണ് ഏ ഇരുപത്തിയഴേ കറക്റ്റ് ഓർമ്മല്ല. കഴിഞ്ഞ മാസർന്നു അഹ് ച ഉറുപ്പാണ്.
കയിഞ്ഞാ എയിശ കാണാൻ പശുദിനത്തിന് കുറെ കോളാമ്പിയും മൂപ്പരാറ്റ വലിയ ചുണ്ടൊക്കെ വെച്ച്ങ്ങാണം ഫോട്ടോന്നൊക്കെ കാണു ആളു പഷേ കണ്ടീല്ലല്ലോ
ആഹ് ഇന്ന് ഞങ്ങള കോളേജിലൊക്കെ ഇണ്ടായിരുന്ന് ഒരു വെള്ളിയാഴ്ചയായിരുന്നു വെള്ളിയാഴ്ച വെള്ളിയാഴ്ച്ചൊക്കെ ആയിട്ടേനു ഓർമ്മ ശെരിയാച്ച വെള്ളിയാഴ്ച ആയിട്ടാരുന്നു
അന്നെന്നിട്ട് ആ ദിനത്തോടനുബന്ധിച്ച് എന്താ പ്രത്യേക പരിപാടി കാലപരിപാടികളെന്തേലൊക്കെ നടന്നോ
പിന്നെന്താ എന്താപ്പൊ ഹ് ഞങ്ങളെ ക്ലാസ്ത്തെ എല്ലാരുംവട കൂടിയിട്ട് ബാക്കിള്ളെ ക്ലാസ്സൊപ്പം മത്സരിപ്പിച്ച്യ ബഷീറിന്റെ ഓരോ എന്താപ്പോ കോട്ടിങ്സ് അതായത് ഓരോ വ ക്കെ വാക്ക്വള് ഇങ്ങനെ എയ്തീട്ട് യ അങ്ങൻത്തൊക്കെ പരുപാടി നല്ല രസ
അയ് ചോ കുട്ട്യോൾക്ക് മുട്ട മുട്ടായി എറിഞ്ഞ് കൊടുക്ക്
അഹ് അഹ് അങ്ങൻതന്നെ അങ്ങനെ ഇജ്ജ് പറയുന്ന ആൾക്കാർക്കും തൈ അല്ലെങ്കിൽ വേറെന്തെറയ എന്തെലും സമ്മാനങ്ങളങ്ങ് കൊടുക്ക
ഉം ആഹ് നല്ലതാണ് അതായത് ബഷീറിനെ കുറിച്ചും മറ്റ് ചർച്ച മറ്റു എഴുത്തുകാരന്മാരെ കുറിച്ചും ചർച്ച ചെയ്യണ്ടേ നമുക്ക് വരും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യണം
ഇത് പിന്നീട് പിന്നീട് ചർച്ച ചെയ്യാല്ലെ
ആഹ് ശെരിയെന്നാ
ശെരി